ഹം
ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ ആഹ കേക്കണ്ട് എന്താ അർഥാനം
ഇപ്പ സുഖമായിട്ടിരിക്കുന്ന അ എന്
ആഹ വടക്ക് സുഖം മാടാടെ
മഴ ഇപ്പ ഇല്ലഴ ശ്രദ്ധായിട്ട്ൊന്ന് ചാറിപ്പോയി ഉ
ആഹ ആഹ കൊററൊക്കെ കൊടന്നോ കൊറിയറൊക്കെ കൊടുന്ന്ോഴിക്ക
ഓ അതൊക്കെ പോയി കൊണ്ടുവന്നു ഉ അത് പൊളിച്ച് മക്കൾക്ക് അതൊരു കുറച്ച് സമയം ഒരുരിതായിരുന്നു അത് പൊളിച്ച് ഇതാക്കി അതിറെ സെറ്റ് ലക്കെ വീട്ടില് കാണിക്കലും ജബോ എങ്ങനെ
ഗൾഫ്ന്നാ
അല്ലടാ ഗേൾസ് ഗേൾസന്ന അല്ല അത് ഞാൻ ഓൺലൈനിൽ ഇൊ രണ്ട് സ്മാർട്ട് വാച്ച് ഓർഡർ ചെയ്തു
ആഹ
അത് പക്ഷെ അവര് വീട്ടിൽ കൊണ്ടു തരുന്നതാണ് അപ്പൊ ഇന്ന് അവര് പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല
ആഹ അത് ചെലപ്പണ്ട് അങ്ങനെ ഓല് വീട്ടിൽ കൊണ്ടൂല ഒഴിച്ചിട്ടാണ് ചെല്ലാൻ പറയ്
അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോയതാ
ചെലപ്പ അങ്ങനെയണ്ട് ചെലപ്പോല നീവഴി വരരുന്നുണ്ടെ കിട്ടുകയും ചെയ്യും
ആ അതെ അങ്ങനെ
ഭക്ഷണം കഴിച്ചോ അല്ല ചോറൊക്കെ തിന്നോ
ഓ ഫുഡൊക്കെ കഴിച്ചു ഇതാ കിടക്കാൻ പാത്രം കഴുകാനുണ്ട് കുറച്ചൂടെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കിടക്കണം
ആ ആ ആ നേരത്തെ നീക്കണ്ടല്ലേ നാല് മണിക്കൊക്കെ നീക്കുവോ
ക്കൊന്നും എണീക്കൂല ഞാൻ അഞ്ച് മണി അല്ലെങ്കിൽ ആറ് മണി
ആ
അപ്പഴേക്കും എണീറ്റാ മതി വെറുതെ നേരത്തെ കാലത്ത് എണീറ്റ് നമ്മളെ ഉറക്കം പോക്കുന്നെന്തിനാ നിസ്കരിച്ചിട്ട് കുറച്ച് ആറരക്കൊ ആവുമ്പോ മോ മൂത്തോൻക്ക് മദ്രസ ഉണ്ട് മദ്ര സേല് പോണം ആറരക്ക് അപ്പോഴേക്ക് പിന്നെ എനിക്ക് നിസ്കാരം കഴിഞ്ഞ് അവനെ മാ എണീപ്പിച്ച് തോന്നികരിച്ച് അങ്ങനെ അങ്ങട് പറഞ്ഞയക്കും അവനെ കൊണ്ടവിടും അത് കഴിഞ്ഞാ പിന്നെ കിടക്കാൻ കഴിയുല്ലോ പിെ പിന്നെ നമക്ക് പണി തന്നല്ലേ
ആ കോഴിക്കോട് ബീച്ചിന്റെക്കെ അവിടെ ബീച്ച് ബീച്ചിന്റെ അവിടക്കക്കായിട്ട്
കോഴിക്കോട് ബീച്ചിന്റെ അവിടെ വന്നിട്ടുണ്ടാ
ആ ഞാൻ വരലുണ്ട് ഇടക്കൊക്കെ
ആഹാ ഞങ്ങള് അത്ര അടുത്തല്ല അല്ല തൊട്ട തൊട്ടടുത്ത അത്ര അടുത്തൊന്നല്ല കുറച്ച് ദൂരം ഉണ്ട് ഞങ്ങള് പോവും ബസ് രണ്ട് ബസ് കേറി പോണം ബീച്ചിലേക്ക് ഇപ്പ പിന്നെ ടു വീലർ ഉള്ളത് കൊണ്ട് ഹസ്ബൻഡിന്റെ വീട് ഇവിടെ കോഴിക്കോട് തന്നെ മാങ്കാവ് ന്ന സ്ഥ
തന്നെ വീട് വയ്ക്കുക
അല്ല റോഡ് സൈഡിലൊന്നും അല്ലടാ കൊർചുള്ളോ ട്ട് വരണം അമ്മളെ ലുലു മാള് ലുലുമാളൊക്കെല്ലെ അതൊക്കെ കഴിഞ്ഞയ്ന്റെ അട് മാങ്കാവി ലുലു മാൾന്റെ ഒക്കെ ഏകദേശം അടുത്ത് കൊർ ചടുത്തായിട്ട് വരും
ആഹ് ആഹ് അ ശരി
ഉം എന്നാലു എളുപ്പാണ ലുലു മാൾലേക്കൊക്കെ ഒരു പത്ത് പത്ത് മിനി മക്കളൊരു മൂത്തോന് മൂത്താള് ഏഴാം ക്ലാസ്സ്
ആഹ്
മൂള് നാലാം ക്ലാസ്സില്
ആഹ്
അതിന്റെ ചെറുത് ഇപ്പൊ ബാലവാടീല് പോവാണ്
ഓ ഒക്കപ്പ ചെറ്യ മക്കളാല്ലേ ഒക്കെ എത്ര മണിക്ക് കടക്കു നേർത്തെ കടക്കുവോ പത്ത് മണ്യൊക്കാവു ആയാ കടക്കുവാക്കാരല്ലേ
പതിനൊന്ന്മക്ക് ആവുടാ കെട്ക്കാന്
ആഹ് ആഹ്
ഞാൻ കെടന്നാലേ അവരും കെട്ക്കുള്ളൂ അവര്
കിടക്കുള്ളൂ ആ അതന്നെ അതോളോ ഓലവ്ടെ ഇവിടൊക്കെ മൊബ ഫോണമ്മി ഇതി കിരിക്കോക്കാരല്ലേ
ആഹെ അതെ അതാ ഇങ്ങനൊക്ക്യാണ് അവിടൊക്കെ ന്താ എല്ലാം കെട്ന്നോ ഭക്ഷ്ണൊക്കെ കഴിച്ചോ
ഇല്ല അപ്പ ഞാൻ കഴിച്ചി ട്ടില്ല ഞാ രാത്രി പൊതുവേ എപ്പഴേലൊക്കെ വേണ ഡെയിലി അങ്ങനെ അയിക്കൊന്നുല്ല എന്തേലൊക്കെ എപ്പ്ളേലൊക്കെ മക്കളൊക്കെ കഴിക്കും ഉം ഒക്കെ കെടന്നു ഒരാള് ജിമ്മിനൊയ്ക്ക്ണു മോന് മോള് കടന്നു ആഹ് പത്താം ക്ലാ ഇൻ്റെ വെല്ല്യെ മോനി ഇരുത്തേഴ് വൈസായ്ക്ക്ണു
ആഹ് ശരി
കല്യാണം കഴിഞ്ഞിക്ക്ണു മരുമോളും കു ട്ട്യൊക്കെണ്ട് ഏ പിന്നെ എന്താ രണ്ടാത്തെ പെങ്കുട്ട്യാണ് ഓള് പത്ത എ പ്ലസ് ടു കഴിഞ്ഞിട്ടിപ്പോ എന്താ ഇതാണ് ബീഫ് ഫാമിന് ചേർത്ത്ക്കിണു
ആ ആഹ് ശരി
പിന്നെ മൂന്നാമത്തത് പത്താം ക്ലാസാണ് അതിപ്പോ പ്ലസ്
ആ അല്ല മോളത് കല്യാണം ഉറപ്പിച്ച്ന്ന് പർഞ്ഞല്ലേ ആ മോള കല്യാണം ഉറപ്പിചൂന്ന് പറഞ്ഞെ
ആ മോൾത് കല്യാണം ഉറപ്പിച്ച്ക്കുണു ഉം നിക്കാഹ് കഴിഞ്ക്കുണു ഇനി എന്താവല് നവംബർല് പറഞ്ക്കുണു അപ്പത്തിനൊക്കെ റെഡി ആകണം പൺടോം പണോം
അ ആ ക്കെയാണ് ഇപ്പം കാര്യങ്ങൾ
അങ്ങനെക്കെണ് കഥ
വേറെന്ത
വേറെന്താ വേറെ വിശേഷങ്ങളെന്താ ണ്
അല്ലെങ്കി കിടക്കാനായില്ലേ ഇത്ര ണിക്കാ കെടക്ക
കടക്കുമ്പോ പത്ത് പന്ത്രണ്ട് ഒക്കെ ആവും ഇതിലൊക്കെ വന്നായ് ഡെയ്ലി ഡോർ
അയ് അത് ശരി
ആ മോന് എന്ത് വലിയ മോനും ഒക്കെ ഇപ്പം നാ ഓൻ വന്നേക്ണുപ്പോ ഒന്നര മാസായി വന്ന്ട്ട് സൗദിയിലേനു. ഓനുഒക്കെ പൊർത്ത് പോവും ചെറിയോന് പ്പം ജിമ്മിന് കഴിഞ്ഞ് പോപ്പ വരും അങ്ങനെ ഒരേ ച്ചോറ് ഇട്ത്ത് ഒട്ക്കലും തെരക്കും ഒക്കെ കഴിഞ്ഞ് കേടക്കുമ്പത്തിന് ആകും
അത്ന്നെ നമുക്കോപ്പം ല്ലിപ്പം ചുരുക്കി പറഞ്ഞാല് ലെ
എപ്പളും പണി ന്നെല്ലേ ഒരിങ്ങിയ നേരം ഇല്ലല്ലോ
ആ ബെൻ
ആ
ഉം ഇനിപ്പം മോളെ കൽ ഇല്ല്യാ ഒക്കെയാവുമ്പയേക്ക് ഒന്നും കൂടി കൂടും പണി കല്യാണം കല്യാണ ആയിട്ട് അതെ കല്യാണം ആവും എട്ക്കു എട്ക്കുമ്പോഴും പണിയേയ്
ആഹ് പണി നല്ലം കൂടും. ഊം ആകെ ടെൻഷനേകാരം ഞമ്മക്ക് നമ്മൾതാവുമ്പം. വേറെല്ലോൽതാണെങ്കി പോയി കൂടിയാ മതി. അവനാനാവ് ഇപ്പല്ലാവും തലേലു ആവണ്ടെ.
ഏഹ് അതെന്നെ. വിര്ന്നാരാണെങ്കി വന്നാ പോവെയില്ല.
ആ പൈസിം മൊതലും നല്ലോം വാണം ന്നാ പിന്നെ കൊഴപ്പൊന്നും ഇല്ല സത് പേടിം വേചാറൊന്നുല്ലാ റ്യാ. ഇതത് കൊറയുമ്പോ അയ്ക് ആരേണ്ടാവും.
അതന്നെ
ആ
അങ്ങിനൊക്കാണപ്പൊ കാര്യങ്ങള് ഉം ഉം ഉം
അങ്ങനെ ഉം അതന്നെണ് അവസ് സ്ഥ നാത്തൂനെ കെട് ട്ടിച്ചിട്ടുണ്ടാവൂല ലെ
നാത്തൂനെ കെട്ടിച്ചിട്ടില്ലെടാ നാത്തൂനെ എ കെട്ടിച്ചില്ലാന്ന് പറഞ്ഞ നമ്മളൊക്കെ മൂത്തതാണ് ഒരു നാല്പത്തിനാല് വയസ്സൊക്കെ ആയി നാല്പത്തിനാല് നാപ്പത്തഞ്ചായി
ഏ ആ അപ്പൊ വെല്യ നാത്തൂനാണല്ലോ ലെ
അതെ എന്റെക്കെ മൂത്തതാ പക്ഷെ ഓക് എന്താ പറയാ ആലോചനൊ ന്നും വന്നില്ല ഇതു വെരെ
ഏ ആസ് ങ്ങക്ക് ജാതകൊക്കെ നോക്കണല്ലേ ല്ലേ
ഏയ് ജാതകൊന്നും നോകുന്നില്ലെടാ ഞങ്ങള് ഇന്ദുസ് അല്ലല്ലോ
ആ ആഹ് ഹാ ഹാ സോറി സോറിട്ടോ ഹ ഹ ഞാന് വേറോര് ചേച് വർത്താനം
ജാതകൊന്നും നോക്കണ്ട ക്ഷെ ഇത് ഇങ്ങക്ക് പറ്റും എന്ന് ചെൽപ്പോ ഓ ക്ക് ഓക്ക് പ ന്നില്ല ചെലർ ത് ഓളെ പറ്റൂല അങ്ങനെ അങ്ങനെഅങ്ങനെ നീണ്ട്പോന്ന് പിന്നെ ഓക് ജോലിണ്ട് നമ്മളെ ഹൈക്കോ അസ്റ്റന്റ് ആയിട്ട് വർക്ക്യ്യാണ്
ആഹ് പോ ഓൾക്കില്ലക്കോൾ ഇണ്ടാക്ക്ണ്ട്
ആ അതെ അപ്പൊ പിന്നെ ഏ നല്ലൊരു ആലോചന വരണം.
ഉം ഉം ഉം
ഉം
അപ്പൊ ഇഞ്ഞിപ്പ ഇങ്ങൾക്ക് വീടിന് സ്ഥലക്കെ വാങ്ങിയോ വീടക്കാന്?
സ്ഥലം ഇവിടെണ്ട്നി വീട വെക്കാള്ള ക്യാഷിട്ട്യാതി
ആ ഹ്
അങ്ങനേണ് സ്ഥലള്ള ആണ് ഇവിടെ സ്ഥലണ്ട് കൊറെ തൊടിയൊ ളതാ
ആ ആ ആ ഒക്കെണ്ടാവുല്ലേ
ക്കാനിള്ള ക്യാഷ് റെഡി ആയാൽ വീട് വെക്കാ.
വീട് വെക്കുല്ലേ ഉം
ഉം സംഭവം
ഇപ്പൊ സ സല വാങ്ങണേല് അവ്ടെക്കെ നല്ല സംഖ്യ വാണല്ലേ?
എമ്പോ നല്ല പൈസ വേണം ഇവ്ടക്ക് സ്ഥലം വാങ്ങണെങ്കില് ലക്ഷങ്ങളാണ് ഇവിടെ സെന്റിന് എത്രാന്നന്നും ഇൻ ക്ക്റീല എന്നാല് ലക്ഷങ്ങള് വേണം
വേണല്ലേ ആ ഇപ്പ ഇങ്ങക്ക് പൊ സ്ഥല ഇണ്ടാക്കിട്ട് ചിലായി
ആതന്നെ അതന്നെ വല്യഉപകാരം മ് സ്ഥലള്ളതോ ഉം അതന്നെ റോഡ് സൈഡിനുവാണ് റോഡ് സൈഡ് ന് മീൻസ് അത്ര ഉൾ നല്ല ഉള്ളോ ട്ടല്ലാ
അ ഉള്ളോട്ടല്ലാ ആ നല്ല ധാറ്ട്ട റോഡന്നൈക്കാരല്ലേ. ആ
ആണ് ബൈപ്പാസടുത്താണ്.
ഓ പ്പല്ല സുഖാണ് ജീവിതത്തിനൊക്കെ.
അതെ ഹൈലേറ്റ്, മാള് ലുലു മാള് ഒക്കടുത്തടുത്താ
ക്കെ എല്ലാതുൻ
ഹൈലേറ്റ് മാള്ല് നടന്ന് പോകാൻള്ള ദൂരേള്ളൂ
ഏ ഞങ്ങള് വന്ന്ക്ക്ണവ് ടെ.
ആണോ ലുലൂ മാളിലേക്ക് കൊറച്ച് ടു വീലറ്ല് പോവാൻള ദൂരംണ്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിൻറ്റ് ലുലുവിലേക്ക് പത്ത് പതിനഞ്ച് മിൻറ്റെള്ളൂ. ആ ഹൈലേറ്റിലേക്കും അതന്നെ നടക്കാന് വെച്ചാ ഒരു പത്ത് മിൻ ലുളു അടു
ഉ ഉം
രാവിലെയും മോർണിംഗ് വാക്കിനക്കെ ഇറങ്ങുമ്പോ ഹൈലൈറ്റ് വരാൻ നടന്നട്
ഏ പിന്നെ അവിടെരു കൊളെണ്ടല്ലോ വട്ടക്കി കറങ്ങണത് ആ ഒരു കൊളം എണ്ടല്ലോ കൊളം വട്ടത്തിൽ നമ്മളരു കുളത്തിന്റെ അരുക്കൂടി വരൂല്ലേ ബീച്ചക്കൊക്കെ പോണം അവിടെ വട്ടത്തില് വരൂല്ലേ ഒരു അല്ല ഒരു കൊളം വല്യ കൊളം
ആ ആയിട ഇതല്ലേ മാനാജർ അല്ലേ വാനാഞ്ചിറ എന്നാ പറയാ ചിറ ചിറ ഓ നല്ല രസ അതൊക്കെ നമ്മക്ക് ഇക്ക്‌ വലിയ രസം ഒന്നുമില്ല നമ്മള് ഡെിയ് അല്ല ഡെയിലി ന്ന്റയുന്ന കാണ നമ്മളിപ്പോ ബസി ഇവടെ അത് വഴിയല്ലേ പോുന്നത് അത് കഴിഞ്ഞിട്ട് എങ്ങനാലും ടൗണിലേ എത്തിപ്പെടള്ളൂ ഞങ്ങക്ക് ത്തിരിച്ച് വീട്ടിലേക്ക് വരണെങ്കിലും അത്
ആ ശരി ഞങ്ങക്ക് കണ്ട
ആ ആ. ഇപ്പൊ വട്ടത്തില കുളംന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ ഏതാ ആലോചിക്കുന്നത് അതെ ചതുരത്തിലണല്ല അത് മാത്രംന്നല്ലയി രുന്ന അവിടെ വാട്ട മ വെള്ളം കൊണ്ട് ഡാൻസ് ുന്ന ഒരു സംഭവംല്ലേ
ഏ അതൊക്കെ ഇണ്ടായിതോ
അതൊക്കെ ആംവിടെണ്ടായിുന്ന ചെപ്പത്തിലൊക്കെ അണ്ടായി ഇപ്പ പിന്നെ അതൊന്നും ഇല്ല അതൊെ കംപ്ലയിന്റ്റക്കാല പിന്നെ അതി യിട്ട് പാർക്കണ്ട് അതൊെ കാടൊക്കെ പോയിുണ്ടോ
ആ പാർക്കിലൊക്കെ പോയിക്കോണേ
ആ ആ
ആഹ
മക്കൾക്ക് കളിക്ക
ഇൻഷാ അള്ളാഅടുത്ത് വരണംന്ന് എഴുതിക്കണ അതിനനൊക്കെ
കഴിയാണെങ്കിൽ അപ്പൊ നമുക്ക് മീറ്റ് ചെയും ചെയ്യാം ഇൻ്റെ ഫോണിലേക്ക് ജസ്റ്റ് മെസ്സേജ് ഇടോ വിളിക്യോ മറ്റൊ ചെയ്താ മതി കൊറച്ചു ദൂരണ്ട് എന്നാലും ഞാനും അങ്ങോട് വരുന്നൊക്കെ ആണെങ്കിൽ കാണാലോ ഓ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് കാണാം നേരിൽ കാണുകയും ചെയ്യാം നേരി കണ്ട് സംസാരിക്കാം ഇത്രയും ദിവസം കാണാതല്ലേ സംസാരിക്ണേ അപ്പൊ ഇനി എല്ലാർ ക്കും കൂടി ഒന്ന് മീ റ്റ് ചെയ്യാലോ അതൊക്കെ ഒരു സന്തോഷ
റ്റയ്യാ അതന്നെ ഒക്കെപാട കൂടിട്ട് പിന്നെ രാവിലക്ക് രാവിലെക്ക് എന്താ കടി ദോശേ
ത്തേക്ക് ഇനി അല്ലെ ദോശയൊന്നുല്ല ദോശൊക്കെ സ്കൂളുള്ള ദിവസൊക്കെ എന്താ എളുപ്പാക്കേള്ളു ഇഞ് ആളപ്പം മറ്റേ നല്ല നൈസ് പത്തിരിയില്ലേ കൊയല്
ആ
അതാക്കണം കറി എന്തെങ്കിലും ഒന്ന് വെക്കണം
ക്കൻകറിയോ അങ്ങനെ എന്തേലും
ചിക്കൻ കറി വ ക്കണം അല്ലേ ചെറുപയർകറി വെച്ചാലും മതി അതിനി എല്ലാരും ചെറുപയർകറി ക്ക കൂട്ടും ല്ലെ മുട്ടക്കറി
ആ അങ്ങനെയൊക്കെ മം
ക്കൻ ചിലപ്പം വാങ്ങും രാവിലെയൊക്കെ ആവുമ്പഴേ രാവിലെ ചിക്കൻ വാങ്ങിച്ചാ മക്കക്ക് അത് ഭയങ്കര ഇഷ് ട്ടാ ഉം
ആ
എന്താണ്
ചിക്കൻ ഇഷ്ടല്ലേ മക്കക്ക്
ഏഹ് ഇഷ്ടണോന്നോ ജീവൻ
ആഹ് ഇവിടെയും അങ്ങൻതന്നെ ഞാനും കരുതി മക്ക അതില്ലാത്ത മക്കളുണ്ടാവുല അയിനി
ഇല്ല എൻ്റെ പൊന്നോ എ ന്ത്ന്നൊരു ഇഷ്ടാണ് ഇന്ന